ഹലോ
ആ ഹലോ എന്താ ചെയ്യണേ?
ഹലോ ആഹ് ഹലോ കേക്കാമോ?
ആഹ് കേൾക്ക്ണ്ട്ണ്ട് എന്താ ചെയ്ത് ഊണ് ഉ ഊണൊക്കെ കയിച്ചോ?
ആ കഴിച്ചു കഴിച്ചു
അതെ എന്താന്ന് സ്പെഷ്യെല് കയിച്ചു കയിച്ചു
ആഹ് സ്പെഷ്യെലിന്ന് മീൻ മീന്
മീന എന്ത് മീന? എന്ത് മീനാ? ചൂര ആ ശെരി ശെരി പിന്നെ ആഹ് കയ്ച്ചു കയ്ച്ചു
ഓ അത് ശരി എന്തുവാരുന്ന്?
ഇന്ന് ഇന്നിവിടെ ചിക്കൻ വറ
ഓ അത് ശരി ആ ആ ആ
പിന്നെ
പിന്നെ ഇന്നിപ്പം മഴയൊന്നും ഇല്ലല്ലോ അല്ലിയോ?
ഏഹ് ഇന്ന് മഴണ്ടല്ലോ
ഇവോയ് ഇവിടെ മഴയില്ല കെ ട്ടോ രാവിലെ മുതലേ വെയിലുണ്ട് ആഹ് ആഹ് അയ് ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ തോർന്നതേ ഇല്ല എടക്കടക്ക് ഒന്ന് നിക്ക് ഭയങ്കര മഴയായി ഇന്ന് രാവിലെ ഒട്ട് എന്തോലും വെയിലുണ്ട് എടയ്ക്കടയ്ക്ക് മഴക്കോള് കെറുന്നന്നെ ഒള്ള്
ഉം ഇല്ലല്ലബടെ ചെറുതായിട്ടുള്ള മഴയൊക്കെ ഇണ്ട് ഇപ്പോളും മഴക്കാറായിട്ട് അങ്ങനെ നിക്കന്നെ ചാറലും ഒക്കെആയിട്ട്
ഓഹ് ഓ ഇവിടെ ഇന്ന് ഇല്ലായിര്ന്ന് എന്തുവായാലും രാവിലെ മുതലേ
അതെ ആഹ് ഭാഗ്യം
ആഹാ രണ്ടുസം രണ്ടാന്നും മൂന്ന് ദിവസം കൊണ്ട് തോരാതങ്ങ് മഴെ അയിരുന്നു തോരാ തന്ന് പറഞ്ഞ് ഇടയ്ക്കൊന്നു നിൽക്കും ഇ ന്നാലും വെയിലി ല്ലായിരുന്നു. ആഹ് ഇന്നിപ്പോ എന്താലും അതൊന്ന് മാറിക്കിട്ടി ഉം.
പിന്നെ പിന്നെന്താ ഇന്ന് എന്താർന്ന് കാലത്തേക്ക് ചായക്ക്
എന്തോ
ചായക്ക് എന്തായിരുന്നുന്ന്
രാവിലെയോ അതോ ഇനിയും വൈകിട്ടത്തെ കാര്യണോ? ആഹ് രാവിലെ അപ്പോം കെഴങ്ങ് കറിആയിര്ന്ന്
അയ് ശരി ഓക്കെ
ആഹ് ആഹ് അവിടെ എന്തു ആയിരുന്നു
ഇവിടെ എന്താ നൂൽപുട്ട് നൂൽപുട്ടും പിന്നെ കുറുമയില്ലേ കുറുമ കുറു
ഈ നൂൽപുട്ടന്ന് പറഞ്ഞ എന്താ പുട്
ഇടിയപ്പം ഇടിയപ്പം
ഓഹ് ഇടിയപ്പം ഓ ഓ ഓ ഒഹ് അത് ശെരി അതിനെ അവിടെ അങ്ങനെയാണോ പറയുന്നേ ഓ അത് ശെ
ഇവിടെ നൂൽ പുട്ടെന്ന പറയാ
ഓഹ് ഓ ഇടിയപ്പം ആഹ് ഇടിയപ്പോം പിന്നെ എന്തുവാ
കുറുമല്ലേ മറ്റേ പട്ടാണിക്കടലിം അതേപോലെ ഉരുളക്കെഴങ്ങും
ആഹ് ആഹ് മറ്റേ എന്തു വാ ഗ്രീൻ പീസ് കറി
ആഹ് ഗ്രീൻ പീസ് ഗ്രീൻ പീസ്
ആഹ് ആഹ് അ
ഗ്രീൻപീസും അതേപോലെ അയില് നമ്മള് ഉരുളക്കെ ഴങ്ങും
ആഹ് ആഹ് എല്ലാം കൂടി ഇട്ട് ക്യാരറ്റും ഒക്കെ ഇട്ട്
ഇട്ടിട്ട് നമ്മള് മറ്റേ കോറച്ച് പെരിഞ്ചീരകൊക്കെ ഇട്ടിട്ട് തേങ്ങരച്
ആഹ് ആഹ് തേങ്ങ അരച്ച് വെക്കുന്നത് ആഹ് അതിന്റെ ഞാൻ വെക് ച്ചതെന്ന് പറഞ്ഞ ആ ഗ്രീൻ പീസ് ഇല്ല കെഴങ്ങ് മാത്രം ഇട്ട് ഈ പെരിംജീരകം ഇട്ട് തേങ്ങയിട്ട് അരച്ച് വെച് ച്ച കറിയ
ആഹ് ആഹ് അത് സൂപ്പറാ നല്ല രസണ്ടാവും
ആഹ് ആഹ് അതാ ഇന്ന് ഞാൻ അപ് പ്പത്തിന്റെ കൂടെ അപ്പോന്ന് പറയുമ്പോ അറിയാല്ലോ ആഹ് ഇ ഇത് ചീനച്ചട്ടിക്കകത്ത് അടച് വെച്ച് ആഹ് വെള്ളയപ്പം അത് തന്നെ വട്ടയപ്പം വട്ടയപ്പം അല്ല വെള്ളയപ്പം അത് തന്നെ
വെള്ളപ്പം ഞങ്ങളിവിടെ ആട്ടിട്ടല്ലേ തലെ ദിവസം ആ
ആഹ് ന്നാന്ന് ഇന്നലെ ആട്ടി വെച്ചിട്ട് വെക്കുന്നതാ ഉം ഉം
പിന്നെ
ആഹ് ഇനി വൈയ്യിട്ടോ
വൈകീട്ടോ വൈകീട്ട് ഇന്ന് രാത്രിക്കണോ പറയുണത് ചായ
ആഹ് ചായക്ക് ചായക്ക്
ചായക്ക് ചായക്ക് ഞങ്ങൾ ഇടയ്ക്ക് നമ്മളെ ഈ ന്നാണ് അമൃതം പൊടി ഉണ്ടെങ്ക അതുകൊണ്ട് ഉണ്ടണ്ടാക്കും പിന്നെ ബാക്കറി
അന്നോ
ആഹ് നല്ല ഇഷ്ടാ
ആഹ് അതിന്റെ സ്മെല്ല് എനിക്ക് പിടിക്കത്ത ഇല്ലായിരുന്നു പിള്ളേര് ചെറുതായിരുന്നപ്പോഴേ നമുക്ക് കിട്ടുആയിരുന്നു
ഇ അംഗനവാടിന്നേ
ങ്ങാ
അപ്പൊ ഈ പിള്ളേരും കുടിക്കത്തില്ല നമുക്ക് അതിന്റെ സ്മെല് അങ്ങോട്ട് എല്ലാർക്കും അതിന്റെ സ്മെല് പിടിക്കണോന്ന് ഇല്ലല്ലേ
അതന്നെ അതന്നെ ഇഷ്ടപ്പെട്ല്ല്യ
ഈ എന്തുവാ കൊറെ ഔഷധ അതുപോലെ ഇരിക്കും
ആ ആ ആ ആ് അതെ അതില് മെയിനായിട്ട് ഗോതമ്പൊക്കെയാണ് ഇൻഗ്രീഡിയൻ
പക്ഷെ അത് എല്ലാം കൂടില്ലേ പൊടിച്ചടുന്നോണ്ടേ ആ ഈ കുറുക്ക് മറ്റേ ഹെൽത്ത് മിക്സ് ഉണ്ടല്ലോ അതിന്റെ സ്മെല്ലും അല്ല അതിന് പുള്ളേർക്ക് കൊടുക്കുവല്ല ഹെൽത്ത് മിക്സ് എല്ലാം കൂടെ പൊടിച്ചേ കുറുക്ക് ആഹ് കുറുക്ക് കുറുക്ക് ഇപ്പഴല്ല ചെറുതില് ഉം പ്പ അതുങ്ങൾക്ക് വയസ്സായി ഒന്നാം ക്ലാസ്സിലും ആറിലും ഒക്കെ ആയി അപ്പൊ ആഹ് അപ്പൊ അതുങ്ങളടെ ചെറുതില് നമ്മൾ ഈ ഹെൽത്ത് മിക്സ് ആയിരുന്നു ഇത്ങ്ങക്ക് കുറുക്കായിട്ട് ഞാൻ കൂടുതൽ കൊടുത്തോണ്ടിരുന്നേ കേട്ടോ പൊടിച്ച് ഹെൽത്ത് മിക്സ് ടിന്നി വേ ടിക്കാ അല്ലെ പാക്കറ്റ് വേടിക്കാൻ കിട്ടും
അത് ഒരുപാട് പിന്നെ എന്തുവാ ധാനി യങ്ങൾ എല്ലാം കൂടെ കൂട്ടി കൂട്ടി വെച്ചേക്കുന്ന സാനവാ
ആഹ് ഹെൽ ഞാന് ഞാൻ കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക് പതിനഞ്ച് തരം ധാന്യങ്ങള് ഉണ്ടാവും
പാലെടുത്ത് ഇത് ഇത് അതിനകത്ത് ഇട്ടിട്ട് കുറുക്കി അങ്ങ് കൊടുക്കുവായിരുന്നു അതായിരുന്നു മെയിൻ
ഉം ഉം
ആഹ് ആഹ് അത് ഇതുങ്ങൾക്ക് ഇഷ്ടവമായിരുന്നു കുഴപ്പല്ല കഴിച്ചോളുയിരുന്നു ആ കൂടുതല് പ റ്റേ ഏത്തക്കാ പൊടിയങ് പിള്ളേർക്ക് എത്ര അങ്ങോട്ട് ഇഷ്ടല്ലായിര്ന്ന്
ഇല്ല ല്ല ഉ മറ്റേ ഇത് അമൃതം പൊടി കഴിക്കോ
ഇല്ല അമൃതം പൊടി ഈ പിള്ളേർ കഴിക്കത്തില്ലായിരുന്നു ഉം ആ അങ്ങനെക്കെ ത്ത് മിക്സിലാര്ന്ന് മൊത്തം മ് ഹ്
ചെറ്തില്ലേ ആഹ് ആഹ് ആഹ്
ഇവിടെ കഴിക്കും ഇവ ഇവൻ എന്നാണ് അമർദ്ദം മറ്റേ കുറുക്ക ഉണ്ടാക്കി കൊടുക്കുമ്പോ കഴിക്കും ക്കറിയി ല്ല ഇഷ്ടപ്പെട്ടില്ല ഞാനിവിടെ തേങ്ങാ ചെരകീട്ട് ട്ടേയ് ചുമ്മാ ചൂടുവെള്ളം നനച്ചിട്ട് ഉണ്ട ആക്കില്ലേ അങ്ങനെ ഉണ്ടാക്കിട്ട് കൊടുക്കും അപ്പതേ
ഈ ഈ ഇഡ്ഡലി കുട്ടകത്തി ഇല്യോ
ഇല് ഇല് അതെന്താ അത്
ആഹ് ന്ന് പറഞ്ഞ ഇഡ്ലി ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ പാത്രം
ആ ഇഡ്ലി പത്രം ഇട്
ആ ഇഡലിക്കുട്ടകം ആ് നമ്മള് അങ്ങനാ പറയുന്നേ ഉ അതിനകത്ത് ആ കുഴിക്കാത്ത് ഈ ലൂസായിട്ട് മാവ് ഒഴിച്ചുണ്ടാക്കുവാന്നോന്നാ ചോദിച്ചേ
അല്ലല്ല അല്ല അങ്ങനല്ല അങ്ങനല്ല ഇത്ങ്ങനെ ചെയ്യണന്നറിയോ ഒരു പണിയില്ല നമക് കുറച്ച് തേങ്ങ ചെരുകും തേങ്ങാ പാ ചെരികി ഇട്ടിട്ട് ന്നണി ഈ അമൃതം പൊടി എന്ന ഒരു പാക്കറ്റിന്റെ ഞങ്ങൾ ഇവിടെ ന്ന് മൂന്നാലാളുണ്ട് അത്രയും പേർക്ക് ഒരു ആ പാക്കറ്റിന്റെ പകുതിയോളം അയിലിടും എന്നിട്ട് വെള്ളം തളപ്പിക്കും നല്ലം തളച്ചു കഴിഞ്ഞാല് ആ വെള്ളം അതിന്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് നമ്മള് ഈ അണ്ടിപ്പുട്ടിന് നമ്മള് ക്കൊഴ് ആ ഇങ്ങനെ മിക്സെയ്തിട്ട് ഉണ്ടയാക്കില്ലേ?
എനിക്ക് മനസ്സിലായില്ല.
എത് അണ്ടിപുട്ടോ?
ആഹ് അതെന്തുവാ?
അആ അണ്ടിപുട്ട് അറിയില്ലേ.. ആഹ് ഞങ്ങള്‌വ്ടെ അണ്ടിപുട്ട് ന്ന പറയാ അത് ഞാൻ പർഞ്ഞരാ.
പറയുന്നേ എന്തു വ
അതെ അല്ലല്ല അതല്ല അണ്ടിപുട്ട് ന്ന് പർഞ്ഞാല് ഈ കശുവണ്ടിയില്ലേ?
ആഹ് ഹാ..
അത് ഏഹ് അത് നമ്മളാദ്യം എടുത്തിട്ട് എന്താ പറയാ അങ്ങനെയുള്ള കശുവണ്ടിയെടുത്തിട്ട് നമ്മള് ചുട്ടെടുത്ത് അത് പൊളിക്കില്ലേ പൊളിച്ചിട്ട് കിട്ടൂലോ. ആ പൊളിച്ച് കിട്ടുന്ന അയ്ന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അഅ് വെക്ക. ന്നിട്ട് മിക്സിയിൽ അതൊന്ന് ജസ്‌റ്റൊന്ന് പൊടിപ്പിച്ചെടുക്ക. വല്ലാണ്ട് നൈസ് ക്കാൻ പാടില്ല. ജസ്‌റ്റൊന്ന് കൊർച്ച് വായിലിട്ട് കടി ക്കാൻ പറ്റുന്ന പോലെ പൊടിയാക്ക. എന്നിട്ട് അരിമണിണ്ടല്ലോ. അരിയെടുക്ക അരി എടുത്തിട്ട് വറ്ക്ക. അരി വറുത്തിട്ട് മിക്സീലിട്ടിട്ട് ഇതേപടി പൊടിച്ചിട്ട് അതുംമെല്ലെ ലേഷം കടിക്കാള്ള പോലെ പൊടിച്ചിട്ട് അതും ഇട.. എന്നിട്ട് തേങ്ങ നന്നായിട്ട് ചെര്ക തേങ്ങ ചെരികി ട്ട് തേങ്ങീടാ.. ആഹ് പിന്നെന്താ ഒരു സാനം കൂടി അയലിടൂലെ ശർക്കര ശർക്ക തൻ നല്ല ഇടിക്യ. ഏഹ് നല്ല ഇടിച്ച് ട്ട് ഇടിച്ചിട്ട് അതും ഇതിക്കൂടെ ഇട. ഇത് അത് ഇതിക്കൂടെ ഇട്ടിട്ട് ഈ പൊടിച്ചിട്ടുള്ള ആഹ് അണ്ടിപുട്ടിന്റെ അതുട്ടിട്ട് നമ്മള് വെള്ളം ചേർക്കാൻ പാടില്ലാട്ടോ. വെള്ളം തൊടാൻ പാടില്ല. വെള്ളം തൊട്ടാ കേടെരും. വെള്ളം തൊടാ ഏ നമ്മളെ ഈ ഒരു തേങ്ങേടെ നനവുണ്ടാവും ഈ ശർക്കരയുടെ ഒരു നനവുണ്ടാവില്ലേ അതൊക്കെ കൂടീ ട്ട് അയ അണ്ടിം അണ്ടിം ഏഹ് ഈ കശുവണ്ടില്ലേ അതും ഈ അരിയും എല്ലാ കൂടീട്ട് നല്ല വണ്ണം കൈയ്യോണ്ട്ങ്ങനെ മിക്സെയ്യാ നല്ലം ഇത്ര നന ങ്ങളന്നൊള്ളു. അത് നല്ല നമ്മള് മിക്സെയ്ത ആ ശർക്കരൊക്കെ നല്ല അയിനകൂടെ ഇഴുകിച്ചേരണം. അങ്ങനെ നമ്മള് മിക്സെയ്ത് മിക്സെയ്ത് മിക്സെയ്ത് മിക് സെയ്തിട്ട് മധുരൊക്കെ കറ ധരെടുക്കണതൊക്കെ നമ്മള് ഒരു മധുരത്തിന്റെ പാകത്തിന് നമ്മൾ എടുക്കണട്ടോ. നമ്മളെടുക്കുന്നരിക്കനുസരിച്ചിട്ട് ന്നിട്ട് നമ്മള് മിക്സെയ്ത് മിക്സെയ്ത് മിക് ത് നല്ല നമ്മെട കൈയ്യോണ്ട് മിക്സാക്ക് ണേലാണയ്ൻ്റെത്. നല്ല മിക് സാക്കീട്ട് നമ്മളിങ്ങനെ ഉണ്ടയുണ്ടാക്ക. നമ്മളെ കൈയ്യിലൊരു പിടി എടുത്തിട്ട് ഉണ്ട ഉണ്ടാക്കിട്ട് വെച്ചിട്ട് അത്കയ്കന്നെ. ഓരോ ഉണ്ടെടുത്ത് കഴിക്കന്നെ. അതി നേണാമ്മള് അണ്ടി അണ്ടി പു ട്ട് പറയണതയ്നാണ്. അതമ്മക്ക് വേടിക്കാനൊക്കെ കിട്ടൂലോ.
ഓ അതെ ഇനി മറ്റേ ഓഹ് അതിന്റെ പേരെന്തുവ ഉണ്ടയാണോ അരി ഉണ്ട?
അരിയുണ്ടല്ലാ അരിയുൺ ണ്ട വേറെ ഇത് അണ്ടിപുട്ട്ന്നന്നെ പറയ ബേക്കറികളിൽ പോയി ചോ
വ്ടെങ്ങും കിട്ടത്തില്ലായിരിക്കും കേട്ടോ.
കിട്ടും. എല്ലാട്ത്തുണ്ട്. ബേക്കറികൾല് കിട്ടും. പിന്നെ ചെലേ ബേക്കറികൾല്ട്ടാ. എന്തേച്ചാ അത് അധികം ദിവസം ഇരിക്കില്ല. പെട്ടെന്ന് കേടു വര്വേയ് അതോണ്ട ആ തേങ്ങകിട്ണല്ലേ അതുകൊണ്ടാ
ഉഹ് ഉഹ് ഇന്നായ്ന് ഇവിടെ വേറെന്തേലുവായിരിക്കും പറയുന്നേ അത് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. അഹ്
മാള്കള്ണ്ടോ അവ്ടടുത്ത്?
ആഹ് ഇവിടെ അടുത്ത് മാള്. ആഹ് മാളെന്ന് പറഞ്ഞാ ഈ മ് മറ്റേ
സ്ഥലം പറയാം പാടില്ല.
ഒരു മാർജിൻ ഫ്രീയല്ലല്ലേ? അഹ് അടുത്തന്ന് പറഞ്ഞാ ഇതൊരു വില്ലേജാ കേട്ടോ.
ഓക്കെ.
ഹലോ?
ആഹ് വില്ലേജാണല്ലേ? ഓക്കെ നമ്മളെ അടു
ടൗണുണ്ട് ടൗണുണ്ട് രണ്ട് ടൗണുണ്ട്.
ആഹാ
അപ്പൊ ടൗണിപോയാ അവ്ടെ ഈ ഇതൊക്കെയുണ്ട് എന്തപറയാ ലെൻസിന്റെയൊക്കെ. എന്ത് സ്മാർട്ട് ബസാറോ, ബിഗ് ബസാറോ അതുപോലെയൊക്കെയുഉള്ള സാധനങ്ങളൊക്കെയുണ്ട്.
ഉണ്ട്ല്ലേ ഇനി അങ്ങാനും അടുത്ത് എവിടെയെങ്കിലും മാള്കൾ ഉണ്ടെങ്കിലേ.
ഹാ
ഏഹേ മാളുകള്ണ്ടെങ്കി ആ മാളിലൊന്ന്. ഏഹ പോയിട്ട് നോക്കിയാ മതി. അവിടെങ്ങനെ- മള്ള് ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ സാധങ്ങളൊക്കെ കൊടുക്കണരു. ഒര്സെക്ഷന്ണ്ട് അവിടെ പോയിട്ട് നോക്കിയാ അണ്ടിപ്പുട്ട് എന്തായാലും കിട്ടാണ്ടിരിക്കില്ല.
ഓ അത് ശെരി ആഹ് ആഹ നോക്കാം ആഹ ആഹ ആഹ
റെയ്റ്റൂണ്ട് ട്ടോ അയിന്.
ആഹ ആഹ
ഉം ഓക്കെ. ഞങ്ങളൊക്കെ എന്റെക്കെ ഫേവറേറ്റാ
ഹോ അത്ശെരി ആഹാ ഞാനാദ്യവായിട്ടാ കേക്കുന്നതും ഇതിന്റെ റെസിപ്പി ആദ്യാവായിട്ടാ കേട്ടോ. നമ്മുടെ ഈ ഫാഗത്തോട്ട്ക്ക് ചെലപ്പം കാണത്തില്ലായിരിക്കും. ഇത് ഇങ്ങ് തെക്കാട്ടോ?
അതേല്ലെ ഇത്ണ്ടാക്കണെങ്കി മറ്റേ അത് എന്തായാലും വേണ്ടി മറ്റേയിത് കേഷ്യനെട്ട്. ഇക്കെന്തായാലും വേണം കശുവണ്ടി. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മുക്ക്ത് കിട്ടുമ്പോളാണ് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മള്. ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങിട്ട് വെര്ണം. പക്ഷെ നമ്മളീ വീട്ടില് കെരിക്കു ഈ
ആഹാ എന്നാ ശെരിയേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ.